ഹലോ ആഹ് കേൾക്ക്ന്ന്ണ്ട് ന്തായി ഉച്ചക്കൊക്കെ ഉള്ളതൊക്കായ
ഇതാ മീൻ നന്നാകിക്കൊണ്ടിരിക്കായിരുന്നു ഞാന്
ആഹ് എന്താ മീന്
ബാള അറിയോ മീന്
ആഹ് വാളമീനെയങ്ങനെ മ്മള് തൊടീല് വളത്തണ വാളെ
അല്ലല്ല നമ്മള് മാർക്കറ്റ്ന്ന് വാങ്ങിയന്നെയ
ന്നേ ഞങ്ങളവിടൊക്കെ ഞങ്ങളൊക്കെ വീട്ടിലിങ്ങനെ ഏഹ് ബണ്ടെട്ടീട്ട് നിർത്തീട്ട് വാളകൃഷിയൊക്കെ ചെയ്യും അ പ്പൊക്കെ വാള കിട്ടാറുള്ളൂ ആ നെയ് വാളയും മറ്റുള്ളതൊ കിട്ടും
ആഹ് ഇവിടെ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടാ ഈ മീന് വാളാന്ന് പറയുന്നെ ഏത് മീനെക്കാട്ടും ഇഷ് ട്ട വാളയിവിടെ വാള കുട്ടിയാക്കായാലും ഞങ്ങക്കും വാള ഭയങ്കര ടെയ് രുചിയാ അത് വെച്ച് കയ്ഞ്ഞാ കറി വെച്ചയ്ഞ്ഞാല്
വാള ഞങ്ങള് കറി വെക്കാറില്ല പഷേ പൊരിച്ച് നല്ല നെയ്യൊക്കെള്ള വാളയാണെങ്കി നെ രണ്ടയ്റ്റത്തില്ണ്ടല്ലോ വാള നെയ്യിള്ള വാളീണ്ട് നെയ്യില്ലാത്ത വാളീണ്ട്
അത് ഞങ്ങള് നെയ്യ്ള്ള വാളയധികോ ഇവിടെ കിട്ടാറ്ട്ടോ വേറൊന്നും ഞങ്ങക്ക് വ് നെയ്യില്ലാത്തത്ണ്ടോന്നറിയില്ല
ആഹ് ഞക്കിവിടെ നെയ്യള്ളതും നെയ്യ് ഇല്ലാത്തതും കിട്ടും ഞങ്ങക്കിവിടെ ഈ വാളാന്ന് പറഞ്ഞ സാനം ഞങ്ങളവിടെ വീട്ടിലൊക്കെ ഓരോ ഓരോരുത്തര് കൃഷി ചെയ്തിട്ട് ഏഹ് ഇ വലുതാവുമ്പള് ലേലത്തിന് ക്കെ കൊടുക്കല്ലോ ആഹ് ആഹ് അങ്ങനെ അങ്ങനെയാണ് ഞങ്ങക്കൊക്കെ കിട്ടാറ്
ഞങ്ങളിവിടുന്നപ്പൊഴും വാങ്ങിക്കും കാരണം കറി വെച്ചാ ഇവിടെ ഭയങ്കര ഇഷ്ടായതുകൊണ്ട് ഷേ എൻ്റെ വീട്ടിലെന്റുപ്പാക്കൊന്നുഷ്ട്ടില്ല ഇത് ഭയങ്കര നെയ്ച്ചോ വിടെ മൊളകിട്ടിട്ടാ മീൻ ഞങ്ങക്ക് മൊളക് തേങ്ങ രച്ചാലിഷ്ടെല്ലാർക്കും മൊളക് ട്ടത് ആഹ് വിടെ എന്തെങ്കിലൊരു കളി കറി മൊളകിട്ടത് നിർബന്ധാ അപ്പം മീനോ ചിക്കനോ ന്തായാലും അതെന്തെയ്യണം മൊളകിട്ടത് വാണം അത് നിർബന്ധ അഹ് അതില്ലെങ്കില് ചോറ് വായിന്നെറങ്ങില്ല മൊളകിട്ട കറില്ലെങ്കില്
ല്ല ഞമ്മക്ക് കുട്ടിയക്ക് എരു എരു കൂടും ഉഹും എരുവാണ് ഭയങ്കര പ്രശ്നാണ്
ഇവിടെ എരു വാണം എരുയില്ലെങ്കില് പ്രശ്നാണ് അധികെരുടില്ല നമ്മള് നമുക്കൊരു അ കുട്ട്യളെന്തായാലും വ കറി വെച്ചത് കയ്ക്കില്ല വർത്തതേ കയ്ക്കുള്ളൂ അപ്പന്തെയ്യും ഞങ്ങള് കറി മീനോ എർച്ചിയോ ചിക്കനൊക്കെ ചൊവന്ന കറിയില്ലേ ഞങ്ങളങ്ങോട്ടു ങ്ങോട്ടു ങ്ങനെ നോക്കു ഇത് പ്പെങ്ങനെ കഴിക്കാന്നുള്ളെ രീ രീതി ഹ് അങ്ങനെ നോക്കും അത്രയ് മൊളകിട്ടത് തേങ്ങരച്ച് വെക്കല് മീനു എറച്ചി ഏ ചിക്കം വെക്കുട്ടോ ചിക്കനൊക്കെ തേങ്ങരച്ച് കടിക്കൊക്കെ വെക്കു
ആഹ്
പൂർണ് മൊളകിട്ടത് നിർബന്ധാ അല്ലെങ്കിലിവിടാർ
ക്കാണെങ്കിലോ?
പച്ചക്കറികളി വെള്ളരിയൊക്കെ പിന്നെ മോര് പാർന്നിട്ടോ എല്ലെങ്കില് പിന്നെ തേങ്ങരച്ചിറ്റ് എ എളവന് ത് തേങ്ങരച്ച് വെക്കുന്നത് അതൊക്കെ ഭയങ്കര ഷ് ടാ അങ്ങനെ വെക്കല്ണ്ട്. ആഹ് പിന്ന നിങ്ങളോ? ഭക്ഷണൊക്കായോ?
ഭക്ഷണത ആയിങ്കൊണ്ടിരിക്ക്ണ് ഞാന് താ ചക്കക്കുരു ആണ് കറി ണ്ടാക്ക്ണത് അപ്പൊ ചക്കക്കുരുക്ക് തേങ്ങ ചെര തേങ്ങ ചെരകിയ ഞ്ഞി പട വെച്ചി ഞ്ഞിപ്പ മിക്സി ഓണാക്കാണ്ട ചാരിച്ച്ട്ട് മീൻ മുറിക്കാൻന്ന് ചെറിയെ ആവോലി കുട്ട്യാണ് കിട്ടീട്ടുള്ളത്
ആഹ് നിങ്ങള് വെക്കുല്ലേ ചക്കുരു ഞാം ചാരിച്ച് വ്ട ഞങ്ങള് വയനാട്ടാര് ചക്കക്കുരു നല്ലണം വക്കു എങ്ങനെ ചക്കുരു വെക്ക കറി?
ഞാന് ചക്കക്കുരു അ പല ഐറ്റത്തിലും വെക്കും മുരിങ്ങന്റല ട്ടിട്ട ങ്ങനെ വെക്കും ചക്കക്കുരും വെള്ളരിം കൂട വെക്കും പിന്നെ അതുപോലെ ചക്കക്കുരു മാത്ര ട്ട്ട്ട് തക്കാളി ഇട്ട കാണ്ട് അങ്ങനെ വെക്കും പുളി പാരുല്ല
ച്ച ഞങ്ങള് തക്കാളി ഒന്നുടില്ല വെറും ചക്കക്കുരു പച്ചമുളകിട്ട് വേവ്ച്ചിട്ട് വെച്ചിട്ട് നല്ലണം ഒടച്ചെടുക്കും അടുപ്പത്തന്നെ ഞങ്ങള് അടുപ്പ തന്നെ ടും കൊറേ ഇപ്പ രാവിലെ എ ചക്കക്കുരു ചൊണങ്ങിട്ടുണ്ടെങ്കില് അടു പ്പ തവിടെടും അത് നല്ലണം വെന്തൊടഞ്ഞ് അയിന് ചാറ്ന്ന പറിയ എന്നിട്ട് നന്നായിട്ട് കടുകും കറിവേപ്പിലിട്ട് വറവിട്ടാത് ഭയങ്കര ടെയ്സ്റ്റാ നല്ലണം വെളിച്ചെണ്ണേല് വറവ്ട്ട് ഇല്ല തേങ്ങൊന്നു അര ക്കില്ല വെറും വ് ചക്കക്കുരു ആഹ് കൊർച്ച് വേണ്ട്യരും അതഥവാ കൊർ കൊറേ ണ്ടാ ലും കൊറച്ചേ ണ്ടാകുള്ളൂ അത്ര മതി അത് നമുക്ക് ഒരു ചോറ് ഒരു പറ ചോറ് തിന്നാന് അഅ് മ തി ആഹ് ഒന്നുടൂല പച്ചമൊളക് ടും പച്ച അത്യാ നല്ല എരുന് പച്ചമൊളക് ടും നല്ലണം അപ്പൊ ന്തെയ്യു ന്ന് അ ഉപ്പുട്ടിട്ട് ആ വെള്ള കളറ്ണ്ടാവും ആഹ് ന്നിട്ട് നല്ല രുചിയാണ് ചെയ്തോക്കൊര് റാശ്യം
ക്കുരു നല്ല പെട്ടെന്ന് വേവണ ഐറ്റം പൊടിള്ളൊരൈറ്റം ചക്കക്കുരു ണ്ടല്ലൊ അപ്പോ പെട്ടെന്ന് വേവെം ചെയ്യു ഞ ഞാന് കുക്കർല് തീ മട്ടതാണത ക്കാളി ഒന്നും കൂടാണ്ട് തീമിച്ചിട്ട് ആ അയിലേക്ക് ഞ്ഞി അരച്ചു പാര നല്ല ജീരകൊം ചെറിയുള്ള്യും അ തേങ്ങ്യും മഞ്ഞ പൊടിയുട്ട് കാണ്ട് അരച്ചു പാർന്ന് കട് വർക്ക
ആഹ് ഇവിടെ ആണെങ്കില് നല്ല ജീരകത്തിന്റെ ചൊയ ആർക്കും പറ്റില്ല ആഹ് ഒരു കറിയിലും നല്ല ജീര
ടല് ടുല ഒരു കൊർച്ച് ഒരു ന്താ പറയാ ചൊയ അറിയാനും പാടില്ല ന്നാ
ആഹ് ഒരു ചെറിയ ജീരകടുത്ത് കൂടെ പോയാലിവ്ടാരും ഭക്ഷണം കഴിക്കില്ല ആ അങ്ങനെയാ മുക്കോരോരുത്തർക്കെ നിക്കിഷ്ടാട്ടോ എൻകി നമ്മള് എന്താ പറിയാ ഈ പിന്നെ സദ്യയിലൊക്കെ ചെറിയ ജീരകര ച്ച്ട്ടൊക്കെ ഓരോ കറീല് ണ്ടാവ് ലേ ഇവിടെ ഇബ്ടെ ആർക്കുഅത് പറ്റൂല്ല എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഞാൻ കൂട്ടും ഇവിടത്തെ ഉമ്മാക്കുന്നു ചെറിയ ജീരകത്തിന്റെ മനണ്ടോ വര് പറയും ക്ഷണം തന്നെ വേണ്ടാന്നുള്ള രീതിക്ക് അവര് പോവാ
ഇങ്ങള് സേമിയപ്പായസം ക്യാരറ്റ് ട്ടിട്ട് എങ്ങനെയാ വെക്കല്
ആഹ ഞാന് സെമ പ്പ ക്യാരറ്റ് ഇല്ലെ ക്യാരറ്റ് ചെറുതാക്കി മുറിച്ചിട്ടിട്ടിച്ച്
അ ത്ര വേണ്ട വര നമ്മ സെമിയട് മ് പായസ ഉണ്ടാക്കാണെങ്കിൽ വീട്ടിൽ ഏതായാലും ഒരു ക്യാരറ്റ് ഇരിക്കണ്ട് കുറച്ച് ച്ച് സേമിയാ ഇരിപ്പണ്ട് അപ്പൊന്ന്
ഇണ്ടാക്കി നോക്കാല്ലോ ല്ലെ ഈ ക്യാരറ്റരു ഒന്നോ ഒന്നര കഷ്ണോ മതി ഞാൻ ഇന്നലെ ഒന്നര കഷ്ണാണ് എടുത്തത് കുറച്ച് സേമിയം. ഞാൻ പറഞ്ഞല്ലൊ ഞങ്ങളിവിടെ കുറച്ച് പേരേ ഉള്ളൂ അപ്പൊ കൊറച്ച് മതിയല്ലൊ
ആഹ് ആഹ്
അപ്പൊ ആ കണക്കിന് പറഞ്ഞാല് ഇന്നിട്ട് നന്നായിട്ട് മുറിച്ചിട്ടിട്ട് അയില് കുറച്ച് പഞ്ചസാരി ഏലയ്ക്ക ഇല്ലേ
ആ ആഹ് എലക്ക ആ കുരു കുരു മാത്ര ട്ടാ മത്യോ അതോ ഒന്നിച്ചിടെ
ഒന്നിച്ചങ്ങു ട്ടാമതി കുക് അതങ്ങ് വെന്ത് ആ പേസ്റ്റ് ആക്കി എടു ക്കാള്ളതാണല്ലോ എന്നിട്ട് അങ്ങനെ പിന്നെ വേവിച്ചിട്ട് മ ഓ ചൂട് കഞ്ഞിട്ട് നന്നായിട്ടരക്ക്യ എന്നിട്ട് നമ്മള് സേമി പായസം സദാ വെക്കില്ലേ
ആഹ സേമി വേവി പാലില് സേമി വേവിച്ചിട്ട് അയി ക്ക് ത് കൂട്ടി കൊടുക്കാ
അയിൽ ഈ സാബൂനരി ഞങ്ങളിടലില്ല സേമിയ അത്യാവശ്യം ഉള്ളോണ്ട് സാബൂനരി ഇട്ടിട്ടില്ല
ഉം
പിന്നെ ഈ ക്യാരറ്റ് അടിക്കുമ്പോം കുറച്ച് പാൽപ്പൊടി ഉണ്ടെങ്കിലും അത് ഇട്ടാൽ അതും ടേസ്റ്റാ
ആഹ് ആഹ്
ആ ഈ ക്യാരറ്റ് അടിച്ചെടുക്കുമ്പോൾ നമ്മൾ എന്താക്കാ കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുക്കാ അയിലേക്ക് എന്നിട്ട് അടിച്ചെടുത്തിട്ട് നമ്മള് സേമിയപ്പത്തിലേക് ഇത് നല്ലോണ്ണം വെന്ത് കാണുല്ലോ സേമ്യം വേവുമ്പോ നല്ലം വെന്ത് കഴിഞ്ഞാല് ഈ ക്യാരറ്റിന്റെ കൂട്ട് അയിലേക്ക് ഒച്ചിട്ട് പിന്നെ മിൽക്ക് മെയഡ് ഇതൊക്കെ നമ്മൾ സേമയത്തിൽ ആദ്യ ഇട്ട് ഇടുല്ലോ നല്ലോണം താളിച്ച് ആഹ് എന്നിട്ട് ഇത് അരച്ചങ്ങ് ഒഴിച്ചാല് നല്ല രുചിയ
ആഹ് എന്നിട്ട് നെയ്യ് ഏഹ് നെയ് അണ്ടിങ്ങ്
അണ്ടിപ്പരിപ്പ് മുന്തിരിയും അണ്ടിപ്പരിപ്പ് ഇന്നലെ മുന്തിരി ഉണ്ടായിരുന്നു ഞാൻ അണ്ടിപ്പരിപ്പ് കുറച്ച് വറ് എന്നിട്ട് നെയിൽ വറുത്തിട്ട് എന്ത് ചെയ്ത് അതിൽ ഇട്ട് കൊടുത്ത് ആഹ് ഇപ്പ ഞാനിത് അവർക്ക് ഇന്നലത്തെ പായസം ബാക്കിയുണ്ടായിരുന്നു ഇപ്പൊ രണ്ട കൊടുത്തിട്ട് ഇപ്പോ ഫോണ് ചെയ്യുന്നതിന്റെ ഇടക്ക് കഴിഞ്ഞ് ഇതാ പറഞെണ് ഇന്ക്ക് പാത്രവും തിരിച്ച് കൊണ്ട് തന്ന് ആ അത്രക്കിഷ്ട അവർക്കത്
ആഹ് അങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോ ഉണ്ടാക്കി നോക്കിയാലല്ലേ അതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ
ടേസ്റ്റ് അറിയൊള്ളു അത് ഒരു പ്രാവശ്യം എന്തായാലും ഉണ്ടാക്കിയാ സാബൂനരി ഇട്ടാൽ രുചി തന്നെയാ ഞാൻ സാബൂനരി ഇട്ടില്ല കാരണം സേമിയ അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പ ഇതിങ്ങനെ കുറുകി പോകൊല്ലോ അപ്പൊ അത് കാരണം ഞാൻ ഇട്ടില്ല ഹലോ കേക്കുന്നുണ്ടോ? മ്മാ